ഹലോ ആഹ് എന്തൊക്കെയാണ്?
എന്തൊക്കെയാ അങ്ങനെ പോണു
പിന്നെ
മഴയൊക്കെ പോയില്ലേ?
മഴ പോയി. നല്ല മഴെന്നും നല്ലൊരു മഴാണ്
ഇഞ്ഞ്മഴ മഴണ്ട് അതെല്ലേ ആഹ് ആഹ്
പിന്നെ
പിന്നെ എന്താ ചേച്ചി വായിക്കണ കൂട്ടത്തിലാണോ ബുക്കൊക്കെ വായിക്കോ?
എനിക്ക ഇവിടെ ഷോപ്പില് അധികം ഇതൊന്നും ഇല്ല. വായിക്കാൻ ഇഷ്ടാണ് ഇഷ്ടാണ് ആഹ് ആഹ് വായിക്കാൻ ഇഷ്ടാണ് ഉം ഉം
ആഹാ
ഉം
അല്ല ചേച്ചിക്ക് നല്ല ലാംഗ്വേജ് ഉണ്ട് അപ്പൊ ചേച്ചിക്ക് തുടർന്ന് പഠിച്ചുടെ?
അയ്യോ പഠിക്കാൻ ഭയങ്കര മടിയാ പിന്നെ ഏഹ്
പല പലേ യൂണിവേഴ്സിറ്റികൾണ്ടല്ല പല പലേ കോഴ്സുകളുണ്ട നമ്മുക്ക് നമുക്ക് പഠിക്കാലോ എന്തൊക്കെ ഒര് തുണ്ട്
ടച്ച് വിട്ട് കഴിയ്പോ ഈ പറഞ്ഞഞ് ടച്ച് വിട്ട കഴിഞ്ഞാ പിന്നെ അതിനോട് തന്നെ താല്പര്യംണ്ടാവില്ല
നല്ല വർത്താനോ അതെ ഭാഷേ അതെ നല്ല രസണ്ട് കേക്കാൻ.
ഹ്ഹ്ഹ് എന്തൊ കറിയൊക്കെ വെചേ?
പടവലങ്ങ എരിശ്ശേരി, ബീൻസിന്റെ ഉപ്പേരി
ആഹ്
ആഹ്
മീ വാങ്ങൽ ഉണ്ടോ?
ഓ മീൻ വാങ്ങും അപ്പൊ ഇവിടെ അങ്ങനെ മീൻകാരം വരില്ല പിന്നെ പുറത്തുന്ന് എവിടുന്നെങ്കിലൊക്കെ വാങ്ങീട്ട് വരും
ഉം ഉം ആ വൈകീട്ടാണോ വെക്കാ?
വൈകീട്ടാവോ അധികം വാങ്ങീട്ട് വരാ കാരണം നല്ല ഫ്രഷ് മീൻ ഇങ്ങനെ പിടി - ച്ച കൊടന്ന്ണ്ടാവല്ലോ അ അപ്പൊ അങ്ങനെ വാങ്ങും
ആ ആ മക്കളന്താ കൊണ്ടുവാ രാവിലെ?
ആ മക്കള് വിടെ ന്താ പറയാ എന്താ ണ്ടാക്കിയത് വെച്ച അത് കൊണ്ടോകും
ആഹ്
ആ അപ്പൊ ഈ ചോറ്, കറി, ഉപ്പേരി ഇതൊക്കെ തന്നെ കൊണ്ടോവാ നോണൊന്നും കൊടുത്തായിക്കില്ല.
ആഹ് ആഹ് ആ
പ്പോൾ അതോ ഇറച്ചി മീനൊക്കെ ണ്ടെങ്കിൽ തന്നെ അത് കൈ കഴുകിയാ നല്ലോണം സോപ്പട്ട് കഴുകാണാഞ്ഞാലൊക്കെ അത് വാസനൊക്കെണ്ടാവല്ലോ അതോണ്ട് പിന്നെ അത് കൊടുത്തയക്കലില്ല.
ആഹ് അല്ല ഇച്ചിന്മേലൊക്കെ പിന്നെ ന്തെ പത്ത് മണിക്ക് എന്തെങ്കും സ്നാക്സോ അങ്ങനെ എന്തെങ്കിലും വേണോ?
ആ അതെന്താച്ചഴിഞ്ഞാല് എൽ കെ ജി യു കെ ജി കുട്ടികൾക്ക് അങ്ങനെ അവര് രാവിലത്തെ പലഹാരം എന്താച്ചാ അത് കൊടുത്തയക്കാൻ പറയണ്ട് കാരണം ചെറിയ മക്കളല്ലേ അവർ കഴിച്ചിട്ട് വീട്ടിൽന്നങ്ങനെ കഴിചിട്ട് വരില്ലല്ലോ കാരണം ട്ട് മണിക്കൊക്കെ ബസ്സ് കയറുന്ന കുട്ടികളുണ്ട്
ആ അതെ ലെ
ആപ്പൊ ഒമ്പതേ കാലിനാണ് അവരെ സ്കൂള് തുടങ്ങ? അപ്പൊ അങ്ങനെ രാവിലെ ഒരു പത്തരക്കാ തോന്നുന്നുണ്ട് ഇവർക്ക് രാവിലെ അ ചായയെ കുടിക്കാനുള്ളൊരു സമയണ്ട്. സ്നാക്സ് ടൈംന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഉച്ചക്ക് നമുക്ക് എന്താ വേണ്ട വെച്ചാല് ഉച്ചക്ക് കൊടുത്തയക്കാ പക്ഷെ നോൺ അവരെ സ്കൂളിലെക്ക് കൊണ്ടാകൻ പാടില്ല വലിയ മോൾക്ക് ചോറവിടെ ആ വല്യയ മോള്ക്ക് ചോറ് സ്കൂളിൽ ണ്ടെങ്കിലും ആൾവിടന്ന് വാങ്ങില്ല പറയുമ്പോ ആഴ്ചയില് രണ്ടോ മൂന്നോ ഈസക്കെ ചിക്കനൊക്കെ ണ്ട് പക്ഷേ ആളവിടുന്ന് വാങ്ങില്ല എരി കൂടുതലാണ് കറിക് ചീ ന്നൊക്കെ പറഞ്ഞിട്ട്
അത് ശരി അല്ലെങ്കിലും അധികം കു- ട്ട്യാൽ സ്കൂളിൽ നിന്ന് ചോറ് വാങ്ങാൻ ഭയങ്കര മടിയാണ് എന്റെ മോളൊന്നും വാങ്ങില്ല ഒള്ക്കിതേപോലെ രാവിലെ ചോറ് കൊണ്ടു പോകണം ചയിം കടിം രാവിലെ ഒരു പട ആയിരിക്കും അവക്കെ ഓര് പോവോളം ഉം
അതെ
എങ്ങനെ പടവല എങ്ങനെയ എരിശ്ശേരി വെച്ചേ
ആദ്യം പരിപ്പിട്ടിട്ട് പടി പരിപ്പും പടവലങ്ങയും കൂടെ മഞ്ഞൾപ്പൊടിയും ഉപ്പുട്ടിട്ട് കുക്കറില് ഒരു മൂന്ന് വിസില്
ആ ആഹ്
അത് കഴിഞ്ഞിട്ട് വിസിൽ കളഞ്ഞിട്ട് മുളക് പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് തേങ്ങ ജീരക അരച്ചിട്ട്
നല്ല ചെറിയ ചീരക അല്ലേ
ആ നല്ല ജീരകം ആ അതെ അതെ അതെ അത് കഴിഞ്ഞിട്ട് പിന്നെ കടുക് താ പൊട്ടിക്കുക കറിവേപ്പില ഇട്ടിട്ട് ജസ്റ്റ് പൊട്ടിച്ച് ഒഴിക്കുക
ആഹ് ആഹ്
പിന്നെ ഞാനൊരു ടിപ്പും കൂടെ പറഞ്ഞു തരാം നമ്മുടെ ഈ ക റി അതിലിട്ട് ഇളക്കുവല്ലോ
ഉം ഉം
ഇളക്കി കഴിഞ്ഞിട്ട് ആ കറിന്ന് ഒരിത്തിരി കറി നമ്മൾ ഈ ചീനച്ചട്ടിക്ക് ഇട്ടിട്ട് അപ്പൊ നല്ല ഇഷന്ന് പറഞ്ഞൊരു സൗണ്ട് വരും
ആ
അത് തിരിച്ച് ചതിക്ക് ഒഴിച്ചാല് കറിയുടെ സ്വാദ് കൂടൂ അത്രേ
ആഹ് ആ ഓക്കെ ഓക്കേ ലാസ്റ്റില് ചെയ്യേണ്ട പണില്ലേ
ഹാ അതെ അതായത് നമ്മൾ സാധാരണ ഈ കറിവേപ്പിലും ക കടുകും കൂടി നേരെ അങ്ങട്ട് തട്ട ത്തില്ലേ ചെയ്യാം
ആഹ് അങ്ങോട്ട് തട്ടും ആ എന്നിട്ട് വീണ്ടും ആ കറി എടുത്തിട്ട് വീണ്ടും ചട്ടിയിലോട്ട് ഒഴിച്ചിട്ട്
ആ അത് ആ ആ് ആ കറി മുഴുവൻ വേണ്ട ഒരു കയ്യില് മതി
കൈയിൽ ഓക്കെ
ആ ഒരു ഒരു കയ്ൽ ആ ചീനച്ചട്ടി ആനച്ചട്ടിൽ ഇങ്ങണ്ട് ഒഴിക്കും ച്ചന്ന് പറഞ്ഞിട്ടൊരു സൗണ്ട് വരും
ആഹ് ആഹ് ആഹ്ആഹ്
അപ്പ അതിന് ടേസ്റ്റ് കൂടുന്ന പറയ
ആഹ് അതെ അതെ അതിപ്പോ പിന്നെ പണ്ടുള്ള ആൾക്കാര് പറയൂല്ലോ ഈ തേങ്ങൊക്കെ അരയ്ക്കുമ്പോ അമ്മിമേക്കെ അര കുമ്പോ ലാസ്റ്റ് പിന്നെ തേങ്ങ അരച്ച് കഴിയുമ്പോ വെള്ളത്തോടങ്ങട്ടെ ഇതാക്കിട്ട് എടുക്കൻ അങ്ങനെയൊക്കെ പറയല്ലോ ഇതേപോലെ കറി ടേസ്റ്റ് ഉണ്ടാവൂന്ന്
ആഹ് ആഹ് അത് കേട്ടോ അത് ഈ അടുപ്പത്തി വെക്കണ കറിക്ക് അതേപോലെ അങ്ങനെ നമ്മള് വെക്കല്ലോ ഇപ്പൊ ചിക്കൻ കറി ആവട്ടെ വേറെ വല്ല കറി ആവട്ടെ അടുപ്പത്ത് വെച്ച വേറെ തന്നെ സ്വാദാ
ഉം ഉം അതെ അതെ ആഹ്
അതേപോലെക് അരി അടുപ്പത്തി ഇട ചേച്ചി അടുപ്പത്ത ഇടുക
അല്ലല്ല ഞാന് എനിക്ക് ഫുള്ള് കുക്കറ കുക്കറിലാണ് ഗ്യാസാണ്
ആ എങ്ങനെ നിങ്ങനെ റൈസ് കുക്കറാണോ?
അല്ലാ റൈസ് കുക്കർ അല്ലാ സാദാ കുക്കറില് ചോറ്രിക്ക ചോറും ആഹ
അ
അത്. ഞാൻ ആദ്യം പിന്നെ വെള്ളം വെച്ചിട്ട് ഞാൻ തളച്ചിട്ട് അരി ഇടും റേഷൻ കടേലെ അരിയല്ലേ. എന്നിട്ട് അരി തളച് കഴിഞ്ഞാല് അല്ല വ വെള്ളം തെളച് കഴിഞ്ഞിട്ട് ഞാൻ അരി ഇട്ടിട്ട് പിന്നെ അരി ഒന്ന് ഒരു രണ്ട് മിൻറ്റോ രണ്ടോ മൂന്നോ മിനിറ്റ് ഞാൻ ഒന്ന് ഇങ്ങട്ട് തളപ്പിച്ചിട്ട് കുക്കർ അടച്ച് വെക്കും. അടച്ച് വെച്ചിട്ട് അതിങ്ങട്ട് പൊറത്തേക്ക് വാങ്ങി വെക്കും ഇന്നട്ട് പിന്നെ നമ്മക്ക് കറിയാ പിന്നെ എന്താ ഇണ്ടാക്കുന്ന വെച്ചാല് അത് കഴിഞ്ഞിട്ട് ചുമ്മാ ഒന്ന് ജസ്റ്റ് തൊറന്ന് നോക്ക അപ്പൊ നമുക്ക് അതിന്റെ വ് കറക്റ്റ് ആായിട്ട് ആയിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ കുറച്ച് വെള്ളം വെച്ചിട്ട് വീണ്ടും അടച്ച വെക്ക സാധാ നല്ല ഇതില് കിട്ടും. വേവേറൊന്നുല്ല അമ്മക്ക് അടച്ചും തൊറന്നു വെള്ള ഒഴിച്ചിട്ട് വെച്ചാണ്ട് നോക്കിയാ മതി. അത് അതേപോലെ അടച്ച് വെച്ച് പിന്നെ നമക്ക് ആ പാകത്തില് കിട്ടും. കറിയൊക്കെ ആകുമ്പ ചോറും അടവിറ്റി വെക്ക ഞാൻ അങ്ങനെ ചെയ്യല്
ആഹ് ആഹ് ആഹ് അതത് കുക്കർ വിസൽ അടുപ്പിച്ചണ്ടാ
എഹ് ആഹ് സത്യം പറയയാണെങ്കി ഇന്റെ കുക്കർ കൂക്കില്ല. ഒന്നാമത് അതാണ് വിസിലിന്റെ ആവശ്യം വെരുന്നില്ല റേഷൻകടേല്ല ഇതാവുമ്പോ ഞാൻ പറഞ്ഞില്ലേ തള വെള്ളം തെളച്ചിട്ട് അരി ഇട്ട് കഴിഞ്ഞാല് അതൊന്ന് രണ്ടോ മൂന്നോ മിനിറ്റോ ഒന്ന് തളപ്പിക്ക ഇന്നട്ട് നമ്മള് സാധ അത അടച്ചങ്ങട്ട് വെച്ച് പൊറത്തേക്ക് വാങ്ങി വെച്ചാ മതി. ഇന്നട്ട് നമക്ക് ആഹ് വേറെ എന്താ പണി വെച്ചാല് നമക്ക് ചെയ്യ. അത് കഴിഞ് നമക്ക് എടക്ക് ന്ന് തൊറന്ന് നോക്ക വെന് ണ്ടോന്ന് അറിയാണെങ്കി വെന്തിട്ടില്ലാന്ന് തോന്നാണെങ്കി ജസ്റ്റ് ഒന്നും കൂടെ അടച്ച് വെക്ക എന്നിട്ട് വേറെന്താ അങ്ങെനെന്ന് നോക്കോക്ക്യാേണ്ടു സുഖാണ് ഗ്യാസിന് അതി ചെലവ് വര്ല്ല. ഗ്യാസിനു ചെലവ് വര്ല്ല. വെള്ളം ആ വെള്ളംതെളയ്ക്കുന്ന ആ സമയേ വരൊള്ളൂ പിന്നെ ഞാൻ പറഞ്ഞില്ലെ അരി ഇട്ട് കഴിഞ്ഞാല് അണ്ടോ മൂന്നോ തളതാ ന്ന് തളച്ചിട്ട് അടച്ച് വെച്ച് വാങ്ങി വച്ചാ മതി. അപ്പ നമുക്ക് വേറെ പണി നോക്ക്യാ മതി. കറി ആവുമ്പെഴേക്ക് ചോറും ആവും
അത് ശരി ആഹ് ആഹ് ഇവിടെ വിസിലടിപ്പിക്ക്യ ചെയ്യ കാര്ണം വെള്ളക്കുറുവയാണ് നല്ല
ആഹ് ആഹ് അങ്ങനത്തെ ആരിക്ക് കൂക്കേണ്ടി വെരും. ഇത്ര എത്ര കൂക്ക് വേണം എന്നുള്ളര് ഇത്ണ്ടാവും ഇത് റേഷൻ കടേലെ ആര്യാവുമ്പോ ഞ ഇൻക്ക് പ്രശ്ന ഇല്ല ഇൻക്ക് അങ്ങനെ അധിക ഇത് വര്ല്ല. ഞാൻ പറഞ്ഞില്ലേ എന്ന് തളച്ചു കഴിഞ്ഞാല് വാങ്ങി വെച്ചാലെന്നെ നമുക്ക് ചെറു കറിയുമക്ക് ആഹ് ക്ക്യ നമ്മക്ക് തൊറന്നോക്ക്യ അത് ചോറു ആവും. അപ്പൊ ഗ്യാസും അങ്ങനെ ചെലവ് വര്ല്ല
അല്ല അല്ല ചേച്ചി അപ്പൊക്ക് ഈ രാത്രിക്ക് ചോറ് കേട് വര്ലേ?
ഒന്നും ആവില്ല. എല്ലാരും ഇന്നോട് ചോദിക്കും ഒന്നും ആവില്ല അത് ക്കഹ് ആഹ് അതെ അതെ ഒന്നും ആവില്ല അത് കറക്റ്റില് അമ്മക്ക് കിട്ടും കറക്റ്റില കിട്ടി കഴിഞ്ഞ പിന്നെ ഞാനിപ്പ രാവിലെ ഞാ അഞ്ചര മണിക്ക് ആറ് മണിക്കൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാല് പിന്നേ എത്രയൊരു എട്ട്ര മണി എന്തായാലും കഴിയും അത് കഴിഞ്ഞിട്ട് ഉം ഉം അപ്പൊ ചോറിന് കെടൊന്നുണ്ടാവില്ല. പ്രശ്നൊന്നും ഉണ്ടാവില്ല
അഹ് ആഹ് ഇവടെ പക്ഷെ കുക്കറ്ല് വെച്ച് കഴിഞ്ഞാലും ഒരു വെള്ളം വീക്ക് കൊണ്ടിരി ക്ക്യും അതാ ഞാൻ ചോദിച്ചത്
അഹ് ആഹ് ആഹ് അത് ശെരി. അങ്ങൻത്തെ പ്രസ്നല്ല. ഞാന് റേഷൻ കട എല്ലാരും ഇന്നോട് ചോദിക്കും റേഷൻ കടേലെ അര്യാവു മ്പൊ കേടാവില്ലേന്ന് ചോദിക്കും. പക്ഷെ ഒന്നും ആവില്ല എന്റെ ചോറിനൊരു പ്രശ്നം ഉണ്ടാവില്ല. ആ കുലുകുലന്നനെ നിക്കും അതാ പാകം ആഹ് പാകം കിട്ട ട്ടി കഴിഞ്ഞാ പ്രസ്നല്ല ആ പാകത്തിൽ ഊറ്റണം
അത് എങ്ങ പച്ചവെള്ളം ഒഴിച്ചിട്ടാണോ ഊറ്റ
ആഹ പച്ചവെള്ളം ഒഴിച്ചിട്ട്ന്നെ വിറ്റ ഞാന് ചൂടുെള്ളം ഒന്നും ഒഴിക്കണ്ട പച്ചെളം തന്ന ഓച്ചാൽ മതി കറക്റ്റ് വേവ് കിട്ട
ആ അത് ശരി ആഹ
ഉ ഹ്
നഞ്ഞിന്ന് അങ്ങനെ ഉണ്ടാക്കി വെക്കണം പക്ഷെ ഇപ്പ ആഹ് ഇവിടെ മറ്റേ വെള്ളക്കുറിവി ആവണണ്ടാണ്
ആഹ് അതാവുമ്പം പ്രശ്ന ആവും ഇതാവുമ്പോഴേ എങ്ങനെ നടക്കുള്ളൂ താവുമ്പോ നിക്ക് കൂക്കേണ്ടി വരും ല്ലേ നല്ല വേവ്വേണ്ട സമയം പിടിക്കും അപ്പൊ റേഷൻ ക ന്ന് അരി വാങ്ങലില്ല
ഇണ്ട്
ആഹ ആ റേഷകടേല അരി ഒന്ന് വെച്ചക്കെണ്ടോ അങ്ങനെ
അതെ പക്ഷെ അത് ഇവിടെ ഇയാൾക്ക് ആ അരി വല്യ താല്പര്യല്ല
ആഹ ആഹ
ആ അതായത് ആ അതെ അത് ഞാന എന്താ വച്ച കഴിഞ്ഞാല് ഇന്റെ പ്രശ്നമാണ് ഇങ്ങനെ ഞാൻ ഒറ്റ വിസ അടുപ്പിച്ചിട്ട് പിന്നെ തണുത്തിട്ട് അപ്പൊക്ക ഇങ്ങട്ട വെന്ത അവിയും
ആഹ ആഹ ആഹ ആഹ
അപ്പൊ അതുകൊണ്ടാണ് ആൾക്ക ഇങ്ങനെ അതത് ഒരു ചോർ ഒരു ചോറ്മ്മേ ഓട്ടരുത് ഒരു വറ്റ് ഒർവറ്റിമെ ഒറ്റ ട്ട്ണ് മൂപ്പത്തേർക്ക് വലിയ ഇഷ്ടല്ല
ആഹ ശരി ശരി ആ ആ എനിക്ക് വേറിട്ട് നി ക്കണം വേറിട്ട് ഇങ്ങനെ നിക്കണം അപ്പഴേ ഒരു സുഖം ഉണ്ടാവുള്ളു അങ്ങനത്തെ ചോറ് കഴി ക്കുമ്പ ഒരു സുഖം കിട്ടുള്ളൂ മറ്റേതൊരു ഇതാവും ഉം ഉ ഞൻ നിക്കിപ്പോ അത് നല്ലതാണ് എനിക്ക എളു പ്പണിപ്പത്. ഞാൻ പറഞ്ഞ എന്റെ ചോറ് നല്ല ഫ്രഷ് ചോറാവും റേഷൻ കടൽ ആരിയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല നല്ലതില്ലേ ആ അപ്പ എല്ലാരും എന്നോട് തേപോലെ ചോദിക്കും അങ്ങനെ എന്താ പിന്നെ കേടാവില്ല ചോദിക്കും കുക്കറില്ലാ വെക്കല് ഒക്ക പറയ്പ ഞാൻ അഞ്ചര മണി അഞ്ച മുക്കാല ആവുമ്പോ എന്തായാലും അരി ഇടും എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ രാത്രി എട്ട് മണി ഒമ്പത് മണി എന്തായാലും ആവും കഴിക്കൻ അപ്പേയ്ക്ക് ഒന്നും ആവില്ല എന്നിട്ട് വെറുതൊന്ന് ജസ്റ്റ് ഊറ്റി കഴിഞ്ഞിട്ടുണ്ടങ്കിൽ ജസ്റ്റ് ഒന്ന് കുക്കർ ഒന്ന് പിന്നെ ഗ്യാസമ്മ വെച്ച് ഒന്ന് ഇങ്ങട്ട് ഇതാക്കിയാ മ വെള്ളം ഇണ്ടങ്കി ഒന്ന് വറ്റി പോവാൻ എന്നാല് ഒന്നും കൂടെ ഇതാവും നന്നാവും അടി ഒന്ന് വെള്ളം വറ്റിച്ചാ മതി സാധാ നമ്മളൾ അടുപ്പില് ചോറ് വെക്കുമ്പോ നമ്മള് ലാസ്റ്റ് ഇണ്ടല്ലോ ഒരു അടുപത്ത് വെ ക്ക്ന്ന് അയിന്റെ വെള്ളന്ന് ഇതാവാൻ വേണ്ടിയിട്ട്
അതെങ്ങനെ സംഭവം
ആ അത് ഉറ്റി കൈന്നെന്റെ ശേഷം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു മിനി അഹ് ഒരു ത്തിരി നേരം ഒന്ന് അ ഗ്യാസമ്മേ വച്ച് കൊടുക്ക
ആഹ ആഹ് ഊറ്റിയിട്ടക്കനെ അരി പൊട്ടിക്കെ ചെയ്യ
ആഹ് അരി ഞാൻ കു ത് കുത്തിഉറ്റെന്ന് ചെയ്യ അത് കഴിഞ്ഞിട്ട് എന്നിട്ട് പിന്നെ നമ്മള് അത് കഴിഞ്ഞിട്ട് അഡ് ജസ്റ്റ് അയിമ്മേ ഒന്ന് വെച്ചെടുത്താൽ മതി
ഓ ആയി ശരി ആയി ശരി
ഉ അപ്പൊ ഫ്രഷ ആവും ചോറ്
അത് ശെരി ആ ആ ആ ഇനി ഏതായാലും ഒന്ന് അങ്ങനെ ചെയ്തു നോക്കണം നമക്ക് അത് പരിചയല്ല എങ്ങനെയൊന്ന്
അങ്ങനെ ചെയ്താ മതി ഇയ്യ് ഒറ്റക്ക്ണ്ടാവുമ്പോഴേ ഏട്ടൻ ഇല്ലാ ത്തസമയത്ത് ഒത്തിരി ഒന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി അപ്പൊ പിന്നെ ഗ്യാസും ലാഭിക്കാ
ആ അതെ എന്താന്ന പറയാ അടുപ്പ് അടുപ്പ് ഇണ്ട് സംഭവം പക്ഷെ ഈ രാവിലെ മഴ ഴക്കാലവുമ്മ അങ്ങട് കത്തി കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് ഭയങ്കര
ഉം
അപ്പൊ അതുകൊണ്ട്